ഹലോ.
ആ ആ കേക്ക്ണ്ട് പൂമോള് കു ത്തിട്ടാ മോളെ ചാർജ് കേറടെ എന്റെ ഫോണിന് എന്തോ കൊഴപ്പണ്ട് പോയി ഇരുപതായിട്ടൊ ള്ളൂ എപ്പളോ കുത്തിട്ട്ണ്.
ഏ.
ബേട്രിന്റെ കേടാണോ ആർക്കറിയ ഏടെ കൊല്ലത്ത് ല് ബേട്രിമാറ്റലാ പിന്നെ പൈസാ ണ്ടേ ഇനി നോ ഈ നോമ്പിന് മാറ്റ്യതാ
മ് അത് പലേ നമ്മളെ ഈ ഫോണിന്റെ ചാർജർ അല്ലാതെ വേറെ ചാർജർ കുത്തുമ്പം തകരാറ് വരും.
ചാർജർ പുത്യേ ചാർജർ വാങ്യാണ്.
ആഹ്. എല്ലാ ഫോണും അയ്ന്റെന്നെ കുത്തല്.
രണ്ട് മൂന്ന് പോണ്ട് മൂന്നു ര എ എല്ലാ രണ്ട് ചാർജറിണ്ട്.
ആഹ്
ചാർജറിന്റെ വായ്പാണോ ഫോണിന്റെ വയ്പാണോന്ന അറിയില്ല.
അതരേ എണ്ടൗന്നാർ
ഉം ബമർക്ക അത് കുത്തിട്ട് തോന നേരം കുത്തിട്ടാലും ഫോണ് കേടാണ്.
കേടാവും ഒരു തൊണ്ണൂറ്റിയ അഞ്ചൊക്കെ ആവുമ്പോത്തനേക്ക ഉരിക്കാറണം.
ഉം ന് തൊണ്ണൂറ്റഞ്ച് ആണ്ടേ. ആ
പുൾത്തെല്ല പറീണ്.
അല്ല നൂറന്ന് ആവേല്ല എപ്പോളെങ്കിലു ഒക്കെയ ആവേള്ളൂ ഫോണ് സെക്കനന്റ് വാങ്ങീനക്കൊ ണ്ടേ. അങ്ങന ഒരു എടക്കൊരു സ്വിച്ച് ഓഫ് ആയിപൊക്കേണ്. വാങ്ങ്യാന്നേണ്ട്.
എയ
അങ്ങനെ വിചാരിച്ച ഫോണ് ബാറ്ററി കേടയിക്കെച്ച അങ്ങനെ ബാറ്ററി ത്രോ മാറ്റി വേ ഒര് കൊണ്ട്ചല്ല്പോല് വട്ടറിന്റെ കേടാന്നറയും. അങ്ങനെ ബേട്ടറി മാറ്റി പിന്നെ ഇങ്ങെത്തന്നെ ഉം. ഉം ട്ട വയപ്പരിക്കും അത
ങ്ങളോളായി
ആഹ് എല്ലാത്തിനും ഉണ്ടാവല്ലോ ഒരു ഗ്യാരണ്ടി ആഹ് ഞവരയും ആളങ്ങളൾന്നണെ ഓല് വേഗം കൊണ്ടപോയി മാറ്റൂ- ഞമ്മൾന്നാമ്പം ഇങ്ങനെ കയും കാലം പിടിച്ചണ്ടേ അതിന്റെ ഫോണണേ ആരും തൊടൂല ഇത്തണെങ്കിലൊ ഞങ്ങള് മൂന്ന അടുവാ ഏഹ്.. പി എങ്ങനെങ്ങളുടെ വേ കേട്ടരു പിന്നെ പറഞ്ഞൽ ചീത്തറിയോം മൂപ്പന്റനോക്കാനറിയെ കൊടുക്കൂല പിന്നെ ഇപ്പ എന്തക്കന?
ഫോണന്നും അങ്ങനെ വാങ്ങി തരൊന്നുല്ല അപ്പ ഞാന്റവീട്ടിന്ന് പൈസല വാക്കി വാങ്ന്നല്ലാതെ
എന്താണ് മക്കള് ചോർന്നോ? ഹലോ
ആഹ് കേക്ക്ട്ടിയേ.
ഹലോ.
എന്തോ?
കട്ടയോ ന്താണിതിപ്പങ്ങനായ ചെയ്യ?
ഹലോ
അലോ
കേക്കില്ല്യാ.?
ഹലോ.
ഹലോ
കേക്കനില്ലേട്ടോ ഒന്നും.
ഉം എന്തൊ ക്കെ വരാറുണ്ടാവും. ക്ക്ങ്ങ്യൊട് കേക്കണ്ടല്ലോ? ഹലോ ഹലോ?
ഹലോ.
ഹലോ
ആഹ് ഐന്റെടേ കേൾക്കാതായോ?
പ്പോഴേക്കുണ്ടോ? ആഹ്. എന്തൊറെയ്ജ്ജ് പോയിണ്ടാവുംചെപ്പൊ.
ഉം.
ഞാൻ കേക്ക്ണ്ട് ഈ അൽവ അൽവ പറിണൊക്കെ ഞാൻ കേക്ക്ണ്ട്.
ഏഹ്.
ഇജ് ഹലോ അലോ പറിണൊക്കെ ഞാൻ കേക്ക്ണ്ട്ന്ന് പറിയാ.
അഹ് ശെരി ഇന്നാ ഇജ് ഇങ്ങട്ട് മുണ്ട്ണത് കേക്ക്ണില്ല.
ഹ്മ് ഹാ.
അള്ളാ എന്താ മക്കളൊക്കെ ചോർ തിന്നോ?
ഉം ഉം.
ഉം ആയില്ലേ?
ഇല്ല ഇല്ല
വേഗം തിന്നൊന്നും ഇല്ല
ടൈം ആയില്ല വാപ്പാ വരാൻ ക്കാത്ത്ക്കാ.
ക്കായിര്ന്നോ. ഏഹ്.
ആഹ്.
ന്ന് ഇന്ന് നേരത്ത്. വരോ?
ആർക്കറിയാ വിളിച്ചോക്കിയില്ല ഞാൻ ഇപ്പങ്ങനെ ചായ ഇങ്ങനെ
ഏഹ്.
ഞാൻ അങ്ങോട്ടും വിള്ച്ച്.
അയ് ശെരി ഇങ്ങളാഞ്ഞ് ഇങ്ങള് രണ്ടളും ഇപ്പ തൊടങ്ങിയല്ലേ. അങ്ങട്ടിങ്ങട്ടും വിൾച്ചോളി.
പിന്നെ ഇതൊക്കെ കയിഞ്ഞിട്ട് മറ്റേ ഇത് പൂരിപ്പിക്കണ്ടേ അയില് ഒരു
ഏത്
എത്ര കോള് ചെയ്തോ? ഒര് ഒരു ഇതില്ലേ എന്താ പറയാ. അപ്പൊ എവ്ടെത്താ പറയ സംഭവം. എത്ര എത്ര മിന്റ്റാ സംസാരിച്ചെ എത്ര സ്റ്റാർ ആണ് എന്നൊക്കെ ചോയ്ച്ച്ട്ട്.
അഹ് അഹ് അങ്ങനെ നോക്കൽ ഇണ്ടേനു ഇച്ച് അത് പറഞ്ഞന്നീനു.
അഹ് ഞാന് ഇന്നാളൊക്കെ ഞാൻ നോക്കിനി ഇപ്പത് നോക്കാൻ കഴിയില്ല.
ഏഹ്.
ഇല്ല്യേക്കുന്നാ ഇക്കറില്ല ഹ്മ്
അള്ളാഹ് അന്റെത് ഏടത്തി അട് ഹ്മ്. ട് വെട്ടലൊക്കണ്ടോ വെട്ടി അട്ച്ചാ.
വെട്ടിപ്പ ഇപ്പാ മറ്റേ ചെറിയ മക്കള കുപ്പായല്ലേ.
ആഹ് എന്ന ആ മറ്റെ പാവാടകുപ്പായം മിഡി.
പാവാട കുപ്പായം അയ് അല്ല ചെറിയ മക്കളെ പെറ്റെടുക്കുമ്പോ ഇട്ണെ.
ആഹ് അതോ?
ആഹ് അത അത് അതല്ല എത്തിയത് കമ്മീസൊക്കെ എത്തീണ്. പക്ഷെ ഞാന് അത് മലെഎത്തീറ്റുള്ളു.
അഹ് ശെരി.
ഹും ഞാന് ഒന്ന് വെട്ട്യയട്. ഒപ്പര കൂട്ടി അടിച്ച് പിന്നെ അഹ് വേറെ ഒഴിവാക്കി വേറെതാക്കി. യപ്പം കൈയ്യ് കൂട്ടി അടിച്ച് അപ്പൊ ഇനിയിപ്പോ ആത് തുന്നി ക്കെ കെട്ടി തയ്ക്ക്യാണ്. തെറ്റിഞ് ഇണ്ടാക്കണം.
ഓൽ ഓരോ ക്ലാസ് വിടലാ?
ആഹ് ക്ലാസ് വിടും ഹ്മ്. കാസ് കേട്ടി കഴിഞ്ഞ് ഇതാക്കണം മനസ്സിലാക്കണം കാസ് കേറി കഴിഞ്ഞ്. കേറിയില്ലെങ്കിൽ ഞമ്മ ഒന്നും മൻസിലാവൂല ഓൽ വീഡിയോ ഇട്ടന്നാലൊന്നും മൻസിലാവൂല.
ആ അഹ് റംല ഒരിത് വിട്ടെന്നീനല്ലോ ഒരുർപ്പ്യ കൊട്ത്താട്ട്ള്ള.
ആഹ്
ഇതൊക്കെ ചേർന്ന് ഒരു ഒരു ക്ലാസ്സ് ഞാൻ കേട്ട് പിന്നെ ഓല് പിന്നെ റെക്കോഡ് കിട്ടീന് അവൊന്നും ഞാൻ കണ്ടിട്ടൂല്ല
അത് ശരി
പെടു ഉംളകൊട്ത്ത് ആര് ക്ലാസൊക്കണ്ട് ആര ക്ലാസ്സില് നമ്മക്ക് മനസ്സിലായല്ലെ എന്താണ് ഇത് അൻസരിച്ച് അപ പിന്ന ചേരാന്ന് പർഞ്ഞ്
ആഹ് ആഹ് ആഹ്
പിന്നിപ്പ ഒര് ക്ലാസ് ഒന്നൊ രണ്ടൊ ക്ലാസ്സ്‌ കഴിഞ്ഞെ ഉള്ളു പിന്നൊര് മെസേജൊന്നും കണ്ടീല്ല
ആഹ്
ഏഹ് ഇത് ഗൂഗ്ൾ സൂ മീറ്റിങ്ങാണ് പൈല് മൻസ്സിലാക്കാത്ത ചോദിക്ക്ണ്ണ്ട് ആരെങ്കിലും ഇണ്ടെങ്കി പറ്ഞ്ഞോളീ പറ്ഞ്ഞോളീന്ന് എന്നർഞ്ട്ട്
ആഹ് അയിലോല് നല്ലോണം മനസ്സ്ലാക്കി തരും നമ്മടെ സംശയങ്ങളൊക്ക തീർത്തെരും
നമ്മള് പിന്നെ എവിടെണ്ടാവ് ല്ലലൊ ചോദിച്ചതിനോട് തന്നൊ അപ്പഴത്തിനും ഓരൊവങ്ങനെ കഴ്ക്കല്ലാതെ
ഞാനീ വെട്ടിയെട്ക്ക വെട്ട്ന്ന ഇൻക്ക് എങ്ങനെ തേയ്മായി ഇല്ല വരീമ്പ ഞാനെന്റെ നാത്തൂന്റട്ത്തൊക്ക പോയീന്
ഏഹ് അടിക്കിനാവണ്ടോ റെഡി ആവാത്ത കൊച്ചീന്നു കൊയിലാണ്ടിക്കൊക്കെ രാണ്ടൊപ്പ അടിയാരുന്നു ഈഹ് ഒത്താ ഒത്തു വെട്ട്ണൊക്ക റെഡ്യാണ്
വെട്ടാന് ഞാൻ ഇന്റെ മോള യൂണിഫോമെന്നെ ത്തു പോയി വെട്ടിച്ച് ഇത്ത എല്ല അടിച്ച്ണ് പാന്റും ടോപ്പും ഫോമിന്റെ ഓപ്പൺ ഇല്ലാത്തണ് ഇങ്ങനണ്ട് കൂട്ട്യാ മതിയല്ലൊ പ്പേന്റെ പേന്റ് ഞാ പിന്ന പേന്റ് ഞാൻ വെട്ടു
ആഹ് ഉം
വെച്ച് വേറ പേന്റ് വെച്ചിട്ട് അങ്ങനെ യൂണിഫോമ് അടി ച്ച് ഞാനൊര് ഒര് തുണി വാങ്ങീന് അയിന്റെ പാന്റു അടിച്ച് പ്പത് ടോപ്പ് വെട്ടണെങ്കിൽ ഇഞി ഓളട്തെന്നെ പോണം അപ്പൊ ഇഞി പാന്റ് അട്ച്ച് കാട്ടി കൊട്ത്ത ഇഞിപ ടോപ്പ് വെട്ടട്ടേ ന്നൊയ്ച്ച്ണ്ണ്ട് അഹ് പർഞ്ഞു ഞാനങ്ങ്ട് വരണ്ട് വെട്ടാന് പറമ്പത്തെത്തണെ പ്രശ്നനായിട്ട് പോയേന് യൂണിഫോമിനെ തെരക്ക്ണ്ടായപ്പൊ
ആഹ് ആഹ്
ഉം സമൂഹായിട്ട് പോയീ നെ വെട്ടി പോ ടോപ്പ്ലൊരൂവസം പോണം ഞാൻ വര്ണ് ണ്ട്ന്നൊക്കെ പർഞ്ഞീന് ഇന്നോട്
ഉം ഉം
തരു പറ്ഞ്ഞാ ഓളോട്ക്ക് പോവും ചെയ്യാലൊ വിയാര്ച്ച്ട്ടേ രാവിലെ പോയി ഇവലൊക്ക സ്കൂള പറഞ്ഞയ്ച്ചിട്ട് അങ്ങ്ട് പോവും വൈന്നേരം അഞ്ചു മണിന്റെ ബസിലാ ഇങ്ങ്ട്ടും പോരും
ആഹ് ശരി
കൊണ്ടാവല് നട്ക്കൂല സ്കൂൾളൊള്ളോസെ നടക്കൊള്ളു ഇന്നാ പിന്നെ ഓല് പോയിട്ട് പോയാല്
ആഹ്
വരുമ്പോത്തിന് എത്ത്യാതിയല്ലൊ
വേറെന്ത അന്റ വീട്ടി പോയിനജ്
ഞാൻ പെര്ന്നാക്കോയത ഞാൻ വിട്ടോണ്ട ഇന്നലെ ചോയിക്കെ ഒന്ന് പോയി പോ തെരകൊക്ക കഴ്ഞ്ഞിട്ട് ക്ക് പോവാം
ആഹ് ഇപ്പെന്ത തെരക്ക്
സ്കൂൾല് ഇഞി പറഞ്ഞയ്ക്കണം ഉം ഉം
ആഹ് പോയി. നിക്ക്ണ സമയത്ത് പോവും
നിക്കാൻ സമ്മയിക്കൂല്ല. ഇപ്പൊ പോയി പോരട്ടെ ചോയിച്ചിട്ട് അയിനന്നെ വിട്ണില്ല. അയിനന്നെ വീടുല്ല.
അയ്ശരി. ഇജ്ജില്ലാണ്ട് പോണ്ടേ വച്ച്ട്ടാ ഞങ്ങ്ക്ക്.
ഉം ചോദിക്ക്യണ്ട് ഇയ്യെന്താ നിക്കാൻ പോവാത്ത്.
ഏഹ്
അത് ഇടക്കിടക്ക് ഇങ്ങനെ ചോയിക്കണ്ട് പോട്ടെ പോട്ടെണ്ട് പറഞ്ഞ്ക്കാണ്ട്.
നിങ്ങള് വിട്ടാരല്ലെ പോവാനുള്ളെ ഞങ്ങ്ക്ക്.
ഞാൻ പറഞ്ഞീ ഉമ്മയും ബാപ്പയു ഒന്നും അതുകൊണ്ടന്നാ ചോദിക്കാത്തതും. ഓൽണ്ടെങ്കിലല്ലേ നമുക്ക് നിക്കാനൊക്കെ പൂതി ഇണ്ടാവൊള്ളു.
അങ്ങനെയൊക്കെ തന്നേണ്. ഞങ്ങളിപ്പ എന്റുമ്മാലായിട്ട്ന്നെ പോവാൻ മടിയാ. വാപ്പായിട്ട് പറഞ്ഞിട്ട് കാര്യല്ലാ. എളീമയിണ്ട്. പക്ഷെ ഞമ്മക്ക് നമ്മക്ക് പറ്റിയോല് വേണല്ലോ.
ആഹ് അതന്നെ.
ആഹ് എന്നാലും എടക്കൊന്ന്പോയി പോന്ന്. വാപ്പനെങ്കും കാണാൻ പോവും. അല്ലാതപ്പോ എളയമെനാണപ്പ അങ് പോണ്ട്യ.
ഉം. ആളെങ്ങനെ ഇങ്ങളോടൊക്കെ?
കൊഴപ്പൊന്നുല്ല. ചെൽപ്പോ ഒര് ഇതാണെന്നള്ളൂ.
വരണ വ വരണേനും നിക്കണിനൊന്നും പ്രശ്നല്ലായ്ക്കൂലെ?
ഏയ് അത് ചെൽപ്പോ എല്ലാരുപ്പാടെ കൂടുമ്പോ അയിന് പിരാന്താണ്. എല്ലാരും കാണും നമ്മളിപ്പോ നമ്മളാൾക്കല്ലേ പോണ്. അതിനിപ്പോ അത് കണ്ണ് തട്ടിട്ട് കാര്യോല്ല.
വേർപെട്ടോ പോകണ്ടെങ്കിട്ട് ഇന്റെ മക്കൾക്കൊ ഒന്ന ആർക്കും ആട പോവാനിഷ്ടല്ല.. ഒക്കെ വേർ ട്ടെങ്കിലും ഒക്കെ വലിയ സ്കൂൾപൂട്ടിയപ്പന്ന ജെസ്സിത്താടക്ക് മാണം. അല്ലെ പിന്നെ ആങ്ങളെ നാത്തുന് അവിടെ ഉണ്ടങ്കി പിന്നെ പ്രശ്നല്ലോ യി പിന്നെ എൾപം ഉണ്ടാവുല്ല എൾപം ഉണ്ടാവും ആടണ്ടോന്ന് ചോയിച്ചിട്ടാ പോലെന്നെ ഇളെ നമ്മള് സ്വന്തക്കാണെങ്കിൽ പോകും.
ഉം അന്ക്ക് രണ്ടാങ്ങളാരില്ലേ? രണ്ടാങ്ങളാരില്ലെ?
രണ്ടാള്ണ്ട്. വല്യോന് ഓല്ബെടില്ല. ഗൾഫിലാണ്. അപ്പപിന്നെ ചെറിയ അങ്ങളേം ഓളണ്ടാലും. ഓള് കൊഴപ്പല്ല. പിന്നെ നമ്മളെ തറവാട്ടത്ത് കൂടിയതിനെക്കൊണ്ട് ആടുണ്ടാവും. പോകുമ്പോളായി പിന്നെ ഒഴിവുണ്ടാവുള്ളു.
ഉം ഉം
അങ്ങനെക്കെയാണ് ഏതാനും അൽഹംദുലില്ലാഹ് വാപ്പാനെ നോക്കണ്ട്. അതന്നെ മതി. നമ്മള നോക്കില്ലെങ്കിലും വാപ്പാന്റെ കാലം കഴിയണാരല്ലേ ഉണ്ടാവുള്ളു.
ആഹ്
ഇജ് ഇന്റെ നമ്പർഞ്ഞില്ലേ ഇങ്ങനെ സർക്കിട്ട അടച്ചണം. ആ ഒരു ഇതാ അയിന് ബാപ്പന കിട്ടൂല്ല. ങ്ങനെ ഞ അയിന്റെ ആദ്യുള്ള മാപ്പളന്നെ പുറത്തപോയി പുറത്തൊക്കെ വരുവ എടോന്ന് നെൽപൂര എടോന്ന് ആയിരുന്നു ആ കെട്ടിയ
ഉം
അപ്പൊ തോനിയും ഗൾഫിലാര്ന്ന് ഗൾഫിൽന്തോ ബിസിനസ്സൊക്കെയിന്.
ആഹ്
അങ്ങനെ ഗൾഫ്ന്ന് വെരുമ്പം ഇതിനേം കൊണ്ട്ങ്ങനെ കറങ്ങും ഇവിടെ വന്നട്ട് നിക്കും ഇതിനാട്ട് കൊണ്ടോവൂല്ല. ആട് കൊണ്ടോയില്ല.
ആഹ് ആഹ്
ഒരു കുട്ടി ഇണ്ടായേ അപ്പവിട കുട്ടി നാലാം ക്ലാസിലോ അഎന്താ പഠിച്ചണോ അയാള് മരിച്ചു ആഹ്‌ അയാൾ ഗൾഫ്ന്ന് മരിച്ചതാ അപ്പൊ ർഞ്ഞാ ബിസ്നസ് ന് ഇതിന്റെ പണ്ടൊക്കെ കൊടുത്തൊക്കപ്പൊ ഇല്ലാതായി പന്ത്രണ്ട് പവനന്തോ അത് അങ്ങനെ പറീണ് ണ്ടായിര്ന്നു കഥ
ഉം പൈസൊക്കെ പോയി ഒര് തലീം വാലൂല്ല
അല്ല ന്നാലും ഐന് സ്വത്ത്ണ്ടാവൂലേ ഓരി ഓരി ഭാഗം ക്ട്ടൂലേ
ഐന് പിന്നെ ആടെ അറിയാതെ ത്തേമ് കെട്ട്യാ തോന്ന്ണ്ട് പിന്നെ പ്പൊ അവടെ പോയി ചോയ്ച്ചിട്ടായില്ലല്ലോ
അത് ശെര്യാ
ഉം ന്നാലും ഒരു കുട്ട്യോക്കെ ള്ളതവടെ നിച്ചണ്ട് ഹ് എന്തയലും പിന്നെക്കെ പോയിനി ബലൊക്കെ അത് കിട്ടിട്ടൊന്നുല്ല അയാള് പോയ പിന്നെ പിന്ന പ്പോ കണക്കു തൊന്നുല്ല പിന്നെ ആരോടപ്പ ചോയ്ച്ച്ണത് ഗൾഫിലാ എന്താ വ്യ നടത്താ കൊടുത്താ എന്നൊക്കെ അങ്ങനെ പറയണ്ട്ഏത വേറെന്താ ങ്ങളെ പ്പളാ അറിഞ്ഞത്
മക്കള് വാപ്പ വരൂല ഉണ്ടാവോ കൊറന്ന വരണ്ടാവോ വരുന്ന കേ
അയ് ശെര്യാ
ഉം അതികം ഏഹ് ഇന്നക്കാക്കല്ല പുയാപ്ലെ
ആഹ്
ഓലപ്പ
ആഹ് അല്ല അമ്മ വേം ചോർന്നോ
ഉം കൊർചേരൊക്കെ കാത്ത്ക്കുംപിന്നെ പത്തണ്യൊക്കെ കഴിഞ്ഞാ പിന്നെ ചോറ്ന്നോർ
ആഹ് ശെരി സ്വന്തക്കൊന്നല്ലെ
എക്ക് മക്കളും കൂട്ടും
ആഹ് ആഹഹ് ശെരി മോന് പ്പത്രലാ
ഓം മൂന്നില്
മൂനിലെത്തിലേ ഏടെ ആടന്നെ സ്കൂള്
ആഹ് ക്യാമ്പസ് ല്
ക്യാമ്പസ്ൽ കോളേജിന്റെ അട്ത്ത്ലേ ഏഹ് വ വണ്ടീണ്ടോ
വണ്ടീണ്ട് വണ്ടീലാ ആദ്യം ഞാൻ കൊണ്ടാക്കലേര്ന്നു എൽ കെ ജി ന്നൊക്കെ പിന്ന ങ്ങനൊക്കായല്ലോ
ആഹ്
ഉം ശെരി ന്നാ നന്ദി ഓക്കെ
ആഹ് ശെരി ങ്ങളെ ഐലെ പോണ് ണ്ടേര്ക്കുലേ വണ്ടി
ആഹ് ആഹ്
ആഹ് വേറെന്താ ഞ്ഞിപ്പൊ ന നാളെ പോണത് മകള്
ഉം നാളെ രാവിലെ പോവും
ഉണ്ടേ അപ്പൊ എല്ലാവാരും ഒക്കെ പോവാനൊക്കെ പറഞ്ഞപ്പ വന്നേക്കുന്ന എല്ലാവരുംൂടെയും ഒന്നന്ന് പോകണ്ട അങ്ങന ങ്ങട്ട്
വണ്ടില്ലേ ഇങ്ങളെ വണ്ടിക്കണ് പോയാ പോരെ
വണ്ടീല് നാത്തൂന്റെ മോന്ണ്ടേ അപ്പ എല്ലാരും കൂടി പോവൂലെയ് നമ്മളെന്നെ പിപ്പിരാ കാരല്ലോ
അല്ല കാറില ങ്ങനെ കൊള്ളൂല
കാറിലെന്നെ
ആഹ്
മാപ്ലീം ന്റെ മോളൂണ്ടേ
ആഹ
കാ കാറണെന്ന് പറഞ്ഞികാര്യ ഒന്നുല
മക്കളൊക്കെ
ഞാനെന്നോ പറയന്ന്‌ ഞാൻ പോവൂലാന്ന് ഇപ്പന്നപറഞ്ഞത് അന്ന് പോ വന്ന് അഡ്മിഷൻ എടുക്കാൻ പോന്ന പോലം വന്നപ്പോള
അല്ല ഒരട്ട കണ്ടാ പിന്നെ തിരക്കുണ്ടാവലല്ലോ
ആ ആ ഒന്നാത്തീ പറയണം ആര് വന്നില്ലേലും ഞാൻ വരുംന്ന് പറയണം ഇപ്പത്തിക്ക നോസ്ക്ക
ഈ സീറ്റ പിടിച്ചോ
ഇന്നത്തെട്ടൊന്നില്ല വേറാളുണ്ടല്ലോ
അ
ഇപ്പ ആ മുന്നി മുന്നിട്ടറങ്ങാ മതിയോ അങ്ങന ഇപ്പണ്ടാകാ മാരും പോരല്ണ്ടാവൂല്ല ഉ
അഹ്‌ ശരിഹ്‌ ഹ്‌ ഹ്‌ ഹ്‌ ഹ്‌ ഹ്‌
ഉംഹ്‌ ഹ്‌ ഹ്‌
മ്മ് പിന്നെപ്പ ബേക്കിലആരാ ഇ രിക്ക ഇങ്ങള് നാല്
അ നാലാള് അല്ലഞ്ചാള് നാലക്കളും ഞാനും
നാലാർഷങ്ങനെ
നാല്